ഹലോ ആഹ് കേക്കുന്നുണ്ടോ?
ഓക്കെ
കേൾക്കുന്നുണ്ടല്ലേ?
ആഹ് ഇപ്പോ കേൾക്കുന്നുണ്ട്
ആ ഹാ ഹാ സുഖവായിട്ടിരിക്കുന്നോ?
ഓ സുഖമായിട്ടിരിക്കുന്നു.
ഉം എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ?
വിശേഷംമിണ്ട് മഴക്കാലായി അപ്പൊ അങ്ങനെ പൊറത്ത്ക്ക് എറങ്ങാതെ അങ്ങനെ ഇരിക്കാപ്പൊ
ആഹ് അത് തന്നെ എല്ലാരേം വിശേഷം മഴ മഴക്കാലായാ പിന്നെ പുറത്തോട്ട് എറങ്ങണ്ട അത്രയും അങ്ങനെയങ്ങ് അടച്ചു പിടിച്ച മഴ
ആഹ് അതെ
ഉം എന്ത് ബുദ്ധിമുട്ടങ്ങ് ഇങ്ങനെയങ്ങ് മഴയായപ്പോ നമുക്കും വെളിയിലോട്ടൊന്നും പോവാനേ പറ്റുന്നില്ല കടയിലൊക്കെ പോണെങ്കി കൊറച്ച് ദൂരം പോണം
ആഹ് ആഹ്
സാധനവൊക്കെ വേടിക്കാൻ പോണേ? മഴയൊക്കൊ ആയാ അതാ ബുദ്ധിമുട്ട് നിങ്ങക്ക് അടുത്ത് കടകളൊക്കെയുണ്ടോ?
ആഹ് അടുത്ത് കൊറച്ച് ഉണ്ട് അടുത്ത്ണ്ട്
ആഹ്
ഞങ്ങടെ ചെറിയ ടൗണാണെങ്കിലും എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു സ്ഥലാണ്
ആഹ് നമുക്കും എല്ലാ സാധനങ്ങളും കിട്ടും ഇന്നാലും
പക്ഷേ ഞങ്ങള് ടൗണിലേക്കാണ് പോവാറ്
ആഹ്
ഞാൻ പിന്നങ്ങനെ പൊറത്തെറങ്ങാറില്ല ഹസ്ബന്റിന്റെ കൂടെ പോയി വരും എന്തെങ്കി വാങ്ങാന്ണ്ടെങ്കില്ന്നല്ലാതെ
ആഹ് പറഞ്ഞു പോവുമ്പം പറഞ്ഞു വിടും അല്ലേ ഫോൺ ചെയ്യും അല്ലേ? ആഹ് അതെ
വിളിക്കും
ആഹ് ആഹ് കുട്ടികളൊക്കെണ്ടോ? കുഞ്ഞു കൊച്ച് കുഞ്ഞ് കൊച്ചൊക്കെ ഇണ്ടേ പോകാനും കൊ എടുത്തോണ്ട് പോകാനൊക്കെ പാടല്ലേ?
ആഹ് അതെ ബസ്സില് പോകാനൊക്കെ ബുദ്ധിമുട്ടാ അതാ അപ്പൊ പിന്നെ ഞാന് അങ്ങനെ ഞങ്ങള് ഒരുമിച്ചെവിടെയെങ്കിലും പോവും എന്തെങ്കിലും അങ്ങനെ എപ്പഴെങ്കിലും പോയി വാങ്ങും അല്ലെങ്കി ഹസ്ബന്റ് പോയി വാങ്ങി കൊണ്ടോരും
ആഹ്
പിന്നെ തുണികളൊക്കെ വേടിക്കു ഡ്രസ്സുകളൊക്കെ വേടിക്കുന്നെ എങ്ങനെ ഓൺലൈൻ വേടിക്കോ അതോ?
ഓൺലൈൻ ഓൺലൈൻ വാങ്ങാറ്ണ്ട് എപ്പഴെങ്കിലും
ആഹ് ഹാ ഹാ
പിന്നെ ഡ്രസ്സ് പിന്നെ ഞൻ അധികവും ഷോപ്പ്ന്നന്നെ എടുക്കാറാണ് പതിവ്
എനിക്കും അതായിഷ്ടം
കടകളിൽ നിന്നാണെ തന്നെ തെരഞ്ഞു തെരഞ്ഞ് തെരഞ്ഞു കണ്ടുപിടിച്ചാണ് എടുക്കാറ് അപ്പൊ അപ്പൊ പിന്നെ ഓൺലൈനാവുമ്പം ഞമ്മക്ക് ചെലപ്പോ വന്നാ ഇഷ്ടപ്പെടൂല്ല
ആഹ് സത്യാണ് അവര് നല്ല നല്ല ഷൈനിങ്ങുള്ളതൊക്കെ കാണിക്കും
ആ അതെ വന്നാൽ ചെൽപ്പോ ക്വാളിറ്റി
ആഹ് ക്വാളിറ്റി കാണത്തില്ല ഒന്നും ആഹ് ചെലത് കാണുമ്പോ നല്ല ഭംഗിയാ അങ്ങനെ കണ്ട് മേടിക്കുമ്പോ പിന്നെ റിട്ടേൺ അടിക്കണം നമ്മളും അങ്ങനെ ഞാനുവങ്ങനെ കൂടുതലും ഷോപ്പിന്നങ്ങ് വേടിക്കത്തേയൊള്ളു
ആഹ് അതെ
അതാ ഒരു തൃപ്തി കടേ പോയി വേടിക്കുന്നത്.
അല്ലാതെന്തെങ്കിലൊക്ക ചെൽപ്പോ ഹസ്ബന്റ് ഓർഡറെയ്യാറുണ്ട്. വീട്ടിലേക്ക് വേണ്ടെ പച്ചക്കറിയാ അരിയുന്നെ അങ്ങൻത്തൊക്ക
ആഹ് കിച്ചൺ ഐറ്റംസൊക്കെ ആഹ് അതൊക്കെ ആ റെയ് റ്റ് കൊറഞ്ഞൊക്കെ കിട്ടുന്നുണ്ട് എല്ലാ റേറ്റിലുള്ളതുണ്ട്.
അആഹ് അതെ
ഏതാണ് ആപ് യൂസെയ്യാറ്?
ഉം അങ്ങനെ ഏതാ ഏതാപ്പാണെന്നോയ്ചാ അതാ എനിക്കങ്ങനെ അറിയത്തില്ല
ഞാനും അങ്ങനെ പ്രത്യേയിച്ചൊന്നും നോക്കാറില്ല ഏതെങ്കിലും ഒന്നിൽ കേറി ഓഡറെയ്യും.
ആഹ് ആഹ് ങ്ങനെ നോക്കുന്നവരിക്ക് ഇഷ്ടപ്പെടുന്ന ഏതാന്നൊ അത് വാങ്ങിക്കും. അങ്ങനെ ഇന്ന ബ്രാൻഡ് ഇന്ന അങ്ങനെ അങ്ങനൊന്നുല്ല അങ്ങനെ ബ്രാൻഡഡ് ഐറ്റം ഇന്ന ആപ്പിൽന്ന് വേടിക്കണം അങ്ങനൊന്നുല്ല. നമുക്കന്നേരം കാണുമ്പോ ഇഷ്ടപ്പെടുന്ന അതങ്ങ് വേടിക്കും. അങ്ങനെല്ലാതെ നമ്മളേത് ഡ്രസ് വേടിച്ചാലും അങ്ങനെ ബ്രാൻഡഡ് സാധനം ന്നുല്ല
പക്ഷെ നമ്മള് തെരഞ്ഞാ ചെലപ്പം കിട്ടാത്തെ പക്ഷെ വേറെ ആരുടെ ത്തെങ്കിലോക്കെ കാണു ഫറില് വാങ്ങിയ നല്ല സാധനങ്ങളൊക്കെ ബെഡ്ഷീറ്റുകളും
ആഹ സത്യ ആഹ് അവര് അതിന്റെക്കെ റീൽസ് ഇടുന്ന കാണുമ്പോ എനിക്ക് തോന്ന് നല്ല ഭംഗിയായിരിക്കുന്ന്. നമ്മളത് നോക്കുമ്പം പറയു അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയെന്ന് പറയും.
ആഹ് അതെ.
അങ്ങനെയൊക്കെ ഉണ്ട് ഉം.
ഡ്രസ്സുകള് പിന്നെ ഞങ്ങള് പൊതുവേ വാങ്ങാറില്ല കടേന്നെന്നെ.
ആഹ്.
ആഹ്.
ജീൻസും ടോപ്പു ആണോ തോനെ ഉപയോഗിക്കുന്നെ?
അതെ ഇപ്പ അങ്ങനാണ് യൂസ് ചെയ്യാറ് ആദ്യൊക്കെ നന്നായി ചുരിദാറൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പ പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കൊറച്ചൊരു തൂക്കൊക്കെ വെച്ചപ്പോ കൊറച്ചൊരു മടിയാ ചുരിദാറിട്ട് ഹൈറ്റ് കുറവായത് കൊണ്ട് നന്നായി വെയിറ്റ് തോന്നിക്കും.
ഓ ഹോ ഹോ ഓ ഹോ ഹോ.
അപ്പൊ ചെറിയൊരു മടിയാ പിന്നെ ഡെലിവറി കഴിഞ്ഞ് വയറും നന്നായി അങ്ങ് കൊറഞ്ഞിട്ടും ഇല്ല.
ആഹ് ആഹ് അത് നമ്മള് എന്തെലും വർക്കഔട്ടോ. ആഹ് നടക്കേം പോവയൊക്കെ ചെയ്താലേ പോവും.
ആഹ് പിന്നെ ഞമ്മൾ വീട്ട് തന്നെ ഇരിക്ക്യാണല്ലെ- ഇപ്പൊ പിന്നെ ഞാൻ ചെറുതായിട്ട് എക്സർസൈസ് ഒക്കെ ചെയ്തു തൊടങ്ങി.
ആഹ് അത് ന്താ നമ്മള് ബോടിയൊന്നു അനങ്ങാതിരുന്നാ പിന്നെ അങ്ങ് വണ്ണം കൂടി കൂടി വെരും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാന്നെങ്കി
ആണ് ആഹ് അത് നമ്മൾ സ്ത്രീകൾക്കാണ്‌പ്പം. അങ്ങനൊരു വല്യൊരു പ്രശ്നം.
ഉം. ന്നമ്മളത് വീട്ടിലുള്ള പണികളല്ലേ അധികം ചെയ്യുന്നത് ഇപ്പൊ നടക്കുന്ന് പോലും ഇല്ല. പൊതുവേ നടത്തം കൊറവല്ലേ. എല്ലാരും വണ്ടിയിലല്ലേ പോവ്ന്നത് അതാന്ന്. റ്റു വീലറ് ഇല്ലാത്ത വീടില്ല എങ്ങോട്ട് പോണങ്കിലും. ടൂ വീലർലാ പോകുന്നെ. പണ്ടൊക്കെ നമ്മള് എല്ലാടോം പോകുന്നെ ഇപ്പൊ കുട്ടി കുട്ടികളായാലും സ്കൂളിലൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നടന്നല്ലെർന്നോ ഇപ്പോ എല്ലാര്തും. സ്കൂൾ ബസ്സിലോ അല്ലെ പേരൻസോ കൊണ്ടാക്കും.
ആഹ് അതെ.
ഇപ്പം കൊച് കുട്ട്യോൾകേ വണ്ണം കൂടി വരുവ. ഉം.
മ്ന്നെ.
ഞാനും ചെറു ചെറുതായിട്ടൊക്കെ കുറച്ചൊക്കെ എക്സസൈസൊക്കെ ചെയ്യും.
ആ ആ ആ ഞാനിപ്പോ കൊറച്ച് ആയിട്ടേ എള്ളു തുടങ്ങിട്ട്. ഇഞ്ഞി ഒന്ന് ശരിയാക്കി എടുക്കണം.
ആഹ് മഴ ഇല്ലാത്ത സമയത്തൊക്കെ വാക്കിങ്ങിനൊക്കെ പോവായിരുന്നു. വാക്കിങ്ങിന് പോകുമ്പോ രാവിലെ പോവുമ്പഴേ പട്ടികളുടെ ശല്യമുണ്ട് അതാ പ്രശ്നം.
അതൊരു പ്രശ്നആണ്. രാവിലെ സമയങ്ങളിലൊക്കെ അധികം ഇണ്ടാവാൻ സാധ്യത ഇണ്ടല്ലോ. വീഡിയോ കാണ ഓരോ മക്കളെ
ആഹ്
ഉപദ്രവിക്കുന്നതൊക്കെ.
ആന്ന് ന്ന ന്ന്
അത് ഈ തെരുവ് പട്ടികളാന്നെങ്കി ഓടിച്ചിട്ട് കടിക്യുവത്.
അപ്പ നന്നായി തെരുനായികളുണ്ടല്ലോ
ആഹ് ശരിക്കുണ്ട് അത് വേസ്റ്റ്ക്കെ കിടക്കുന്നത് തിന്നാനൊക്കെ വരുന്നതാ
ആഹ്
ഫുഡ് വേസ്റ്റും പണ്ടൊക്കെ പട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു പഞ്ചായത്തിനൊക്കെ വന്ന് അവർ പ്രത്യേകസ് - സ്ഥലത്ത് കൊണ്ട് ഇപ്പൊ അങ്ങനെ ഒന്ന് ഉണ്ടോന്നറിയാമേ എവിടെ നോക്കിയാലും തെരുവു നായ്ക്കള
പിന്നെ ജിമ്മിലാണെങ്കില് നമുക്ക് വീട്ടിലിങ്ങനെ ജോലിയേ ളൊക്കെ കഴിഞ്ഞ് മക്കളെ നോക്കുന്നതിനിടയിൽ ജിമ്മിലൊന്നും പോവാ സമയം കിട്ടാറില്ല അപ്പൊ വീട്ടിത്തന്നെ എന്തെങ്കിലും വ്യായാമൊക്കെ പരിശീലിച്ചാല്
ഉം സ്കിപ്പിംഗ് ഒക്കെ നല്ലതാന്ന് പറയും
ആഹ്
അങ്ങനെ നല്ലതാന്നൊക്കെ പറയാം പക്ഷെ ചെയ്യാൻ നമുക്കങ്ങ് മടിയാ
ആണ് ഒരു ദിവസം ചിലപ്പോ ഒരു ദിവസൊക്കെ ഉം വിചാരിക്കും ഇന്നിനിയിപ്പ നാളെ ചെയ്യാ എന്നൊക്കെ വിചാരിച്ചോളും
ശരിയാ ഉം പക്ഷെ ഇന്ന്തൊട്ട് നമ്മള് എപ്പളും വിചാരിക്കും നാളെ തൊട്ട് ചെയ്യാന്ന് പക്ഷെ ഇന്ന് തൊട്ട് ചെയ്യാംന്ന് വിചാരി ത്തില്ലല്ലാ
അതെ
അതാണ് കൊഴപ്പം ഇന്ന് തൊട്ട് ചെയ്യാന്ന് വിചാരിച്ചാ എന്തേലൊക്കെ ഞാനും എടക്കൊക്കെ ചെയ്യുവാരുന്നു പിന്നെ അങ്ങ് മടിക്കും ചെയ്ത് ഇങ്ങനെ ആ ഫ്ലോയ്ക്കങ്ങ് പോവാന്നെ അങ്ങ് ചെയ്യും പിന്നെ എടയ്ക്ക് എന്തെങ്കിലും ഒര് പനിയോ എന്തെങ്കിലൊക്കൊരു ബുദ്ധിമുട്ട് വന്നാ പിന്നെ നമ്മള് ചെയ്യത്തില്ലല്ലാ പിന്നതിന്റെയാ ഇതങ്ങ് പോവും ചെയ്തുകൊണ്ടങ്ങിരുന്നാ
ഓൺലൈനില് ട്രെയിനറക്കെലെക്കെ ചെയ്യണം
ആഹ് ഞാനങ്ങനെ യൂട്യൂബിലങ്ങനെ ഒരു ട്രെയിനറെ നോക്കിയാരുന്നു ചെയ്യുന്നത് അന്നേരം നമു ക്ക് സ്വന്തവായിട്ട് ചെയ്യാൻ തോന്നത്തില്ല അവർടെ കൂടെ അത് ചെയ്യുമ്പം അവര് ചെയ്യുന്ന പോലെ ചെയ്യുവാരുന്നു അങ്ങനെ അരമണിക്കൂറ് ചെയ്യുവാര്ന്ന്
ആഹ്
ഉം അവരങ്ങനെ പറയാ അരമണിക്കൂറ് പോരാ ഒരു മണിക്കൂറെങ്കിലും ചെയ്യണമന്ന് പക്ഷേ നമ്മളൊരു മണിക്കൂറൊന്നും ഞാൻ ചെയ്യത്തില്ല അര മണിക്കൂറ് ചെയ്യുവാരുന്നു
ആഹ് അരമണിക്കൂർ വെച്ചാണെങ്കിലും ഒരു മാറ്റം ഇപ്പൊ ചെയ്യുന്ന സമയ ത്ത് നമുക്കൊരു മാറ്റണ്ടല്ലോ
ആഹ് നമുക്ക് തന്നൊരു സുഖം തോന്നും ആദ്യമൊക്കെ പൊറം വേദനയൊക്കെ വന്നാലും പിന്നങ്ങ് മാറും
സ് ആഹ് ഒന്ന് രണ്ടൂസം എനിക്കും ബുദ്ധിമുട്ടുണ്ടാരുന്നു
ആഹ് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ദിവസൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് കാണും പിന്നതങ്ങ് ഒക്കെയാവും പിന്നെ ചെയ്തില്ലങ്കിലാ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്
നടുവേദന അപ്പം ചെയ്യലൊടങ്ങിയപ്പോക്കെ ചെറിയൊരു മാറ്റോക്കെ തോന്നുന്നുണ്ട്
ആഹ് പിന്നെ വേറെന്തോണ്ട് ഇനിയിപ്പം ഞാനും വിചാരിക്കുന്നു നടക്കാനൊന്നും പോകാൻ പറ്റത്തില്ല വീട്ടിലിരുന്ന് ചെയ്യാന്ന് വിചാരിക്കുന്നു ഇപ്പം ഈ മഴയ ത്ത് നടത്താം
മഴയത്ത് നടക്കാൻ എന്തായാലും പറ്റില്ല
ആഹ് എന്നും വിചാരിക്കും നാളെ മുതല് ചെയ്യാന്ന് അങ്ങനെ വിചാരിച്ചിരിക്ക്വാ
ഭക്ഷണം നമ്മക്ക് ഒന്നുകൂടെ ക്രമീകരിച്ചാലൊക്കെ കൊറേ
ആഹ് ആന്ന് സത്യാ ചോറൊക്കെ കൊറയ്ക്കണം ഞാനും അതുകൊണ്ട് ഇപ്പം രാത്രില ക്കെ ഒരുപിടി ചോറേ കഴിക്കു ചപ്പാത്തിയൊക്കെ കഴിക്കാൻ രാത്രി മടിയാ ആഹ് ഞാനും ഫുഡൊക്കെ കൊറച്ച് തൊടങ്ങി ഉം വെജിറ്റബിൾസക്കെ തോനേ കഴിക്കും ഫ്രൂട്ട്സുവൊക്കെ
ആഹ് ആഹ് അതെ അങ്ങനന്നെ
ഉം അങ്ങനെയൊക്കെ പോന്ന് വെയ്റ്റ് കൂടാതൊക്കെ നോക്കണം ഇനി
ഞാതെ ഇനി ഓൺലൈനി കാണുന്ന പോലെയൊള്ള ഡയറ്റൊന്നും ഞമ്മക്ക് ചെലപ്പൊ ശെരിയാവേ ഇല്ല അവര് രാവിലെ സ്മൂത്തി പിന്നെ ഉച്ചക്ക് വേറെ എന്തെങ്കിലും അങ്ങനെയൊക്കെ അല്ലെ കഴി ആഹ് അതെ ഞാൻ ഇതുവരേ ഒന്ന് ആഹ് ആഹ് ആയിക്കോട്ടെ